പറയരുത് പേരും പറയര്ത് ഹലോ ആഹ് എവിടെന്നാ ഏ വിശേഷ ഒന്നുല്ല ആഹ് സുഖായിരിക്കുന്നു അവിടെ എന്തണ്ട് വിശേഷം ആഹ് കഴിച്ചാ
കഴിച്ചോട
രാവിലെ എന്തായിരുന്ന്
രാവിലെ പുട്ടുണ്ടാക്കി പുട്ടും മീൻകറിയായിരുന്നു പുട്ടും ഉം എന്താ കഴിച്ചേ
ആ ഞങ്ങ്ക്ക് ഇവിടെ എന്തോ റൈസായിരുന്നു ഹോസ്റ്റലും മടുപ്പ് ഫുഡാ ഉം
ഉം ഹ് രാവിലെ ആ രാ ആ മക്കള് രണ്ട് പേര്ണ്ട് ഉം
ആ നേഴ്സിങ്
അതെയോ ആഹ് ആഹ്
എന്തെടുക്കുന്നു
പിള്ളാര് ഒരാള് അഞ്ചില് പഠിക്കുന്നു ഒരാള് രണ്ടില് ഇപ്പൊ രണ്ടു പേരും ഡ്രോയിങ്ങും പെയിന്റിങ്ങെക്കെ ആയിറ്റ് അവ്ടെ ഇരിക്കിണ്ട്
ആഹ് പിള്ളേർ കഴിച്ച
ആഹ് കഴിച്ചു
ഉം വീട്ടി ഞങ്ങ്ക്ക്‌പ്പ എക്സാം തൊടങ്ങുവാ അടുത്ത ആഴ്ച എക്സാമ അപ്പൊ അത് കഴിഞ്ഞ സെംബ്രേക്ക് ഒണ്ടോ ഇല്ലയൊന്ന് അറിയത്തില്ല
ആ ഹ
ഉം കിട്ടത്തില്ലെന്ന് തോന്നു
എന്തുപാറ്റി
ഓ ഇവിടെ ഇത് ആ ഒരുമാതിരി കോളേജാ അഹ് നമ്മളെ വീട്ടി വിടെയെല അങ്ങനെ ഇവിടെ തന്നെ ഇട്ടേക്കിയ ഉം ചെലപ്പോ ഈ ഓണത്തിനേ ലീവ് കാണത്തുള്ളൂ ഇവര്ടെ കാര്യ ആയോണ്ട് ഒന്നും അറിയത്തില്ല ലീവ് തന്നാ പറയാൻ തന്നന്ന് ഏ
ടെ
ആ ഫ്രണ്ട്സ് ഉണ്ട്
ആ ഹാ മൂ
ഹോസ് കോളേജിന്റെ താന്നെ ഹോസ്റ്റലാ അപ്പൊ എല്ലാരും ഇന്ന് ഇവിടെ തന്നെയാ സ്റ്റേയ്യ് ഉം ഉം ആ ഇന്ന അവതിയ ഞങ്‌ക്ക്‌പ്പ സ്റ്റഡി ലീവ് കിട്ടി ഉം
ഇന്ന് ഉച്ചത്തേക്ക് ഇനി ഫുഡൊക്കെ എന്താ അവ്ടുന്ന് തന്നെ ആയിരിക്കു അല്ലെ നിങ്ങള് കുക്ക് ചെയ്യ് യ്യല്ലല്ലോ
താന്നെയാ ഫുഡൊക്ക മടുപ്പാ പിന്നെ ന്നെയാ അഡ്ജസ്റ്റെയ്ത് നിക്ക്‌ന്ന്
അതെലെ ആ നമ്മള് പിന്നെ വീട്ടില് നിന്ന് കഴിക്ക്‌ന്ന അത് പോലെന്നാവില്ലല്ലോടാ ഉം
വീട്ടിലത്തെ പോലെ ആകൂല ഇതിപ്പം സെക്കൻഡ് ഇയർ തേർഡ് സെമ് ആയി
അതെലെ ഇനി എങ്ങനെ ഒരു വർഷം കൂടെ ഉണ്ടോ
ഇല്ല രണ്ട് ഫോർത്ത് നാലു വർഷത്തെ കോഴ്സ ബി എസ് ഇ ആ കേറാൻ കെടക്കുവാ ആ പുറത്തേക്ക് പോവാൻ വേണ്ടി ഉം ആ നാട്ടിലൊന്നും വലിയ ഇത് സാലറിയ കാര്യങ്ങളൊന്നും ഇപ്പ എല്ലാരും ഇതിപ്പം പഠിച്ചിട്ട് നേഴ്സിങ്ങ് അല്ലേ എടുക്കുന്നെ എല്ലാരും എബ്രോട് പോവാൻ വേണ്ടി
ഉം എല്ലാവാരും പുറത്തു പോവാന ഉം വീട്ടിലെ അച്ഛനമ്മക്കെ
ആ എല്ലാരും സുഖായിട്ടിരിക്കണ് ഏ അനി അവന് അനിയനുണ്ട് ആ പഠിക്കണം ഉം അവനി ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ് ഒരു കോഴ്സിന് ചേർന്നേ രണ്ട് വർഷത്തെ മറ്റേ ഗ്രാഫിക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ഉം കേറിയതേ ഉള്ളൂ
വേറെന്താ കൂ കൂട്ടുകാരികളൊക്കെ വീട്
കൂട്ടുക ആ ഞങ്ങളെ വീട് അടുത്തുള്ളവരുണ്ട് പിന്നെ പത്തനംതിട്ട ഇടുക്കി അങ്ങനെ കുറെ സ്ഥലത്ത്ന്നുള്ളവരുണ്ട് എല്ലായിടത്തുന്നും ഉണ്ട് തിരുവന്തോരം ഉം കൂടുതലും കോട്ടയംക്കാര് ഉം
പിന്നെ പഠിക്കാനൊക്കെ എങ്ങനെയ്ണ്ട്
കൊഴപ്പയില്ല പഠിച്ച് കയിയിയിഞ്ഞ നല്ലയാ കുഴപ്പ ഇല്ല വല്ല്യ കുഴപ്പ ഇല്ല ഉം
ഇതിനോടക്കെ നമക്ക് എങ്ങനെ പ്രാക്ടി പ്രാക്ടീസ് ചെയ്
ആ പ്രാക്ടിക്കല് ഹോസ്പിറ്റല് ഇതിന് വിടും ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ടേ ഞങ്ങൾക്ക് ഈ തവണ കുറവായിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു മാസത്തോളം കിട്ടും ആറുമാസത്തില് ഒരു മാസത്തോളം ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പോകും
അതെ ആ
ഉം ആറുമാസം ആറുമാസം കൂടുമ്പോഴല്ലേ പിന്നെ സമം ആ ഇത് ഒരു ഒരു മാസം അങ്ങനെ പോസ്റ്റിങ്ങിന് പോകും
ആ അങ്ങനെയല്ലേ
ആ പിന്നെ രാവിലൊട്ട് ഉച്ചവരെ ഒരു ബാച്ച് അത് കഴിഞ്ഞ് ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ഒരു ബാച്ച് അങ്ങനെ രണ്ട്തായിട്ട് കേറിയാ മതി രണ്ട് മൂന്ന് ഒരു ദിവസം രണ്ട് മൂന്ന് മണിക്കൂർ നിക്കേണ്ടവരുവായിരിക്കും
അതെ ആ
പിന്നെ പ്രാക്ടിക്കൽ എക്സാം ണ്ട്
എക്സാമ് ഇനി എപ്പഴാ തുടങ്ങാറായോ
എക്സാം ഇത് തിയറി എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ പ്രാക്ടിക്കല്
ആ ആ
ഹലോ
ഉം പിന്നെ എന്താല്ലാവരും സുകായ്രിക്ക്‌ന്ന് ഉച്ചത്തേക്ക് ചോറും പിന്നെ മീൻ കറി വച്ചതിരിപ്പ്ണ്ട് മീൻ വറ്ത്തതൊണ്ട് ഇവിടെ ഇപ്പ ഞാനും പിള്ളേരും മാത്ര ഉള്ളൂ ചേട്ടൻ ജോലിക്ക് പോയി വണ്ടി ഓടിക്യാഅ ഇന്ന് രാവിലെ പോയി ചിലപ്പോ രണ്ടു ദിവസം കഴിഞ്ട്ട് വരുള്ളൂ
ആ ചേച്ചി ജോലിയൊന്നുല്ലല്ലോ
ഞാൻ ബ്യൂട്ടീഷ്യൻ കഴിഞ്ഞതാടാ അപ്പൊപ്പ പ്രാക്ടീസ് ചെയ്യാൻ കേറിട്ടുണ്ട് പിന്നെ വീട്ടില് അത്യാശം എന്റെ ഡ്രസ്സൊക്കെ സ്റ്റിച്ചിങ്ങുംകാര്യങ്ങളൊക്കെ ഞൻ തന്നെ
ഉം ആ പാർലറയിട്ട് വല്ലോ
ഇല്ല ഞാൻ എന്റെ ഒരു ഉ എനിക്ക് പരിചയുള്ള ഒരു ചേച്ചിടെ കൂടെ പാർലറിൽ ആ ചേച്ചിടെ കൂടെ നിന്ന് പ്രാക്ടീസ് ചെയ്യവാ
ആണോ നെറ്റി പട്ടത്തി അപ്പൊ ഇൻസ്റ്റയിലൊക്കെ ഇത് സെയിലൊക്കെ ഉണ്ടോ ഓർഡർക്കെ എടുത്ത് ആണോ അത് ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ആ
പോയത
ഉ അതിപ്പോ ഒരു പേജൊക്കെ തുടങ്ങിയിട്ട് ബീവാണെങ്കിൽ നല്ലയിരിക്കും
ആന്ന അതെ
ഉം സ്വന്തയിട്ട്
സ്വന്തായിട്ട് അതെ എന്തെയിലൊക്കെ അങ്ങനെ ചെയ്യണം ഉ
പിന്നെ ഒന്നു ഇല്ല ഉം അങ്ങനെഒന്നുല്ല ഇപ്പോഴത്തെ ഇവിടെ ഇപത്തെ സാഹചര്യം വെച്ച് എന്നാ കിട്ടി കഴിഞ് കഴിഞ്ഞാലും തിന്ന് പിന്നെ ഇവിടെ ഫുഡിനോടാണ് ആർ എല്ലാർക്കും ഞങ്ങക്ക് ഫുഡാണ് വേണ്ടെ ഫുണ്ട് ഇഡലി ദോശ ഒക്കെ രാവിലെ രാവിലത്തെ കഴിക്കാൻ പോക്ക് കണക്ക കാരണം ഞങ്ങക്ക് എട്ടേ മുക്കാല്ല ക്ലസ് തുടങ്ങുവേ
ഓഹോ ആ
കല്ല ക്ലാസ് തുടങ്ങി ട്ട് ഞങ്ങള് ഒരു എട്ട് എട്ട കാല ആകുമ്പോഴും ഇവിടെ എഴുന്നേക്കുന്നത് തന്നെ
ആഹാ
എല്ലാരും പിന്നെ ഒരു ഒഓട്ടപ്പെടുത്താ ഏറ്റ മുഖാല ആവാൻ താഴെ ചെന്ന രാത്രികൽങ്ങ് സ്കിപ്പ് ആകും അല്ല രാവിലത്തെ സ്കിപ്പ് ആകും കഴിക്കൂല്ല പിന്നെ ഉച്ചയാകുമ്പം വന്ന് കഴിക്കും ഞാന് ന്നേ രാത്രിയിലും കഴിക്കാറില്ല ഫുഡ്ങ്ങനെ വലിയ ഇതില്ലാത്തുകൊണ്ട് രാത്രിയിലും കഴിക്കാറില്ലോ ഉച്ചക്കാ പിന്നെ കഴിക്കുന്നെ അതും കണക്കാ പിന്നെ പിന്നെ എന്ത എന്തേലും അതിന എന്നും സാമ്പാറാ ഉ പിന്നെ പറഞ്ഞഞ്ഞ ഇവിടെ കേരള റൈസ ആക്കി പിന്നെ സ മ്പാറു, കാബേജ് തോരൻ എന്തേലും എന്തേ തോരം കാണും ചില ദിവസം മറ്റേ ഗ്രീൻ ബീൻസ് ബുധനാഴ്ച ഗ്രീൻ ബീൻസ് കറയും പപ്പടവും അങ്ങനെയൊക്ക തിന്ന ഭയങ്കര പാടാം ഉ
ഫുഡ് നമ്മള് ഫുഡ് കറക്റ്റ് ആയില്ലെങ്കിൽ
ഉ ഇവിടെ ഇപ്പം കെറ്റിലി പോലും ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തില്ല സാധാരണ ഹോസ്റ്റലൊക്കെ കെ യൂസ് ചെയ്യാലോ ഇവിടെ കരണ്ട് ബില്ല് കൂടുഎന്ന് പറഞ്ഞിട്ടാ തോന്ന കറ്റന്റെ പോല യസ് ചെയ്യാൻ വേി പറ്റ പിന്നെ കെറ്റിലി നമുക്ക് ചൂടുള്ളത്രം മാത്രം ഉണ്ടാകാം അതും പുറത്ത് വച്ച് നമ്മുക്ക് ഒറ്റ കെറ്റിൽ ഒള്ളു ഒന്നും ചെയാനും പറ്റ
തരില്ലേ വൈകുന്നേരത്ത്
വൈകുന്നേരം ഞായറാഴ് ചായയില്ല ആ അല്ലാത്ത ദിവസം എല്ലാം ചായുണ്ട് അത് ഈ കൊറെ വെള്ളം ചേർത്തിട്ട് തരല ചായ എന്ന ചിലപ്പോ പരിപലെ പുറത്ത് ഇവിടെ ഓർഡർ ചെയ്യായിരുന്നേ പിന്നെ കൊറ പേർക്ക് വൈറ്റവേന അങ്ങനെ കാര്യങ്ങളന്നൊക്കെ പറഞ്ഞ് അത് നർത്തിച്ചു മാം ഫുഡ് വെളിന്ന് ഓർഡർ ചെയ്യുന്നേ പിന്നെ അറിയാതെല്ല ഇതൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി തോന്നുമ്പോ ജസ്റ്റ് നൂഡിൽസ് അതോ ഇതൊക്കെ മേടിക്കും അത്വശം പൈസ ചെലവും ആ ക്കെ ഇറങ്ങ അതും ഇതൊക്കെ നമ്മള് മേടിക്കുമ്പോ ആ ഇവിടെ ഇങ്ങനെ നമ്മള് ചുമ്മാക്ക നല്ല വിശപ്പാ
ആഹ അതെ ചുമക്ക
ആഹ എന്തേലൊക്കെ കഴിക്കാൻ തോന്നല്ലോ അപ്പൊ നല്ല വിശപ്പാ ഇന് ഫുഡ്താണ് കേരളം ഫുഡ്‌യൊക്കെ കിട്ട കഴിഞ്ഞ അവ ഇത് തിന്നു പിന്നെപ്പം ന കഴിഞ്ഞ് എന്താ കോളേജിന്റെ മറ്റ യ യൂണിവേഴ്സിറ്റിയുടെ എന്തോ വാർഷികോ അങ്ങനത്തെന്ത പരിപാടിയണ്ട്പ്പ ബാംഗ്ലൂരിലേക്ക് പോകും എല്ലരും ഇവിടെ സ്കൂൾ ബസിൽ തന്നെ കൊണ്ടുപോയിട്ട് അവിടെ എന്തൊക്കെയോ പരിപാടി കാ കാര്യങ്ങളൊക്കെ ഉണ്ട്
ആ ഹ
ആ
ആ അപ്പൊ പിന്നെ അത് നിങ്ങള് പോന്ന എല്ലാവാരും ഉണ്ടോ
പജ പ വേറെൊന്ന ഇനന്ന പരിപാടി വീട്ടിൽ തന്നെ ഇരുമ്പ മടുപ്പല്ലേ
വീട്ടില് ഞങ്ങൾക്ക് അവ
ശ പോവാ ആ പരീക്ഷ ആയണ്ട് സ്റ്റഡി ലീവ് ആ അടുത്ത ആഴ്ചല്ലേ അപ്പം പഠിചിട്ട് പോയാ മതി ഡോള പ ഉം ഡോള ഇടി പാരസറ്റ റ്റ മോളേ ഒള്ളൂ
പനി യാന്നോ
ആഹ് ഇവടെ ഇപ്പം ടൈഫോഡും കാര്യങ്ങളും ഒക്കെയ പിന്നെ ഇപ്പ അപ്പറത്തെ റൂമിലൊക്കെ ചിക്കൻ ബോക്സ്റ കോട്ടയം
ഓ
ഉം ക ബോയ്സിനൊക്കെ പക്കത്തെ രണ്ട് പേർക്ക ചിക്കൻ ബോക്സായിരു ഇപ്പം ഗേൾസിനും തൊടങ്ങിയിട്ടുണ്ട് രണ്ട് പേർക്കും അതെ എക്സാം വരുന്നോടം വരു ന്നും ആകാതിരുന്നാ മതിയേരുന്നു ആഹ് തന്ന ആഹ് രാത്രി അവിടെ ബാംഗ്ലൂരിലുണ്ട് അപ്പ അങ്ങനെ അവളെ വിളിച്ചോണ്ട് പോയ ആള